ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
എന്താണ് ചോർന്നലൊക്കെ കഴിഞ്ഞോ
ഊവ്വ് ചോറൊക്കെ തിന്ന് റെസ്റ്റ് എടുക്കയാ
എന്ത് ചോ റസ്റ്റ് എടുക്ക എന്ത് ചോറിന് കൂട്ടാന്
ചോറിന് കൂട്ടാന് ബട്ടർ ചിക്കൻ ആക്കിയായിരുന്നു
അതെ ചോ റൈസ് എന്ത് ഉണ്ടാക്കി
റൈസ് നമ്മളെ മഞ്ഞ റൈസ് ഇല്ലേ
ഏത് സാധാ അരി കൊണ്ടോ അല്ല ബിരിയാണി അരി കൊണ്ടോ
സാദാ അരി കൊണ്ട്
ആഹ് അപ്പ ടേസ്റ്റ് ഇണ്ടാവറുണ്ടോ അതെ
അപ്പൊ നമ്മൾ തന്നെയാണല്ലോ വീട്ടില് ആരും ഗസ്റ്റിനൊന്നുമല്ലല്ലോ
അത് ശരിയാണ് അല്ല ഞാൻ അങ്ങനെ വെക്കുവോ വച്ചിട്ട ഞാൻ ചോയിച്ചേ ആഹ് ഭഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു ഉം കുട്ടികള് സ്കൂളി പോയില്ലേ
ആഹ് പോയി
ഉം വെരാറായിട്ടുണ്ടാവുപ്പോ അല്ലേ എത്ര മണിക്കാ സ്കൂള്ട്ട് വരാ എപ്പഴാ സ്കൂള്ട്ട് വരിക
സ്കൂൾ വിട്ട് വരാ നാലര അഞ്ച് മണിയാവും
അതല്ലേ
ഉം
അങ്ങനെയെ അവിടെ മഴണ്ടന്ന്
ഇല്ല താ ഇപ്പൊ നല്ല വെയില് ഉറക്കുന്ന്
അതെ ഇവിടെ
ആഹ് ഇവിടെ മഴ മഴ ഇടക്ക് മഴ പെയ്യണ്ട് പിന്നെ നിക്കണ്ട് പിന്നേം പെയ്യണ്ട് അങ്ങനെ ഇപ്പൊ മഴ പെയ്യണില്ല ഇപ്പൊ ഒരു വെളിച്ച ഇങ്ങനെ വന്ന്ക്ക്ണ്
ആഹ് ഇപ്പൊ നല്ല വെളിച്ചം വന്നിണ്ട്
അതെ
രണ്ടു ദിവസായിട്ട് തീരെ വെളിച്ചം ഇല്ലായിരുന്നു
ആഹ് മഴന്നായിരുന്നു ഉം എന്താ എന്നിട്ട് വേറെ ഉറങ്ങലൊക്കെ ഉണ്ടോ ഉച്ചക്ക്
ഉറങ്ങലൊന്നുല്ല ഫോണിലിങ്ങനെ പിന്നെ നോക്കി കളിക്കും യൂട്യൂബ് എടുത്ത് കൊറെ നോക്കും പിന്ന
ആഹ്
വാട്സആപ്പിൽ ആരാ മെസ്സേജ് അയച്ചെ നോക്കൂ അങ്ങനെ അങ്ങനെ പിന്നെ നിസ്കരിക്കാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ മടക്കി വെക്കാൻ ഉണ്ടാവും ഡ്രെസ്സ് ഒക്കെ അതൊക്കെ ചെയ്യും ആഹ്
ഉം നേരത്തെ കയ്യലുണ്ടൊ പണികളൊക്കെ
പണി കഴിയുന്നു നേരത്തെ ഉം ചെയ്യൂം ചെലപ്പോ ഒരു മടി പിടി ക്കലും ഒരാവായു ഒക്കെ വരും അന്നേരം കുറച്ച് ലേറ്റ് ആവും
അതെ കുട്ടികളൊക്കെ വലുതാണോ
ആഹ് വെല്യ കുട്ടികളാ
അതെ
കോ കോഴി കൂവ്ന്നണ്ടല്ലോ കോഴി ഇണ്ടോ വീട്ട്ല്
ഇബടെല്ല്യ കോഴി അത് അപ്പർത്തെ പെരേത്തതാണ് ഇവടെ കോ കോഴി ഒന്നുല്ല്യാ
ഏഹ് വ്ട് വ്ടെ രണ്ട് കോഴികള്ണ്ട്
ആഹ് ഇവടെ മാപ്ലക്ക് കോഴിഒന്നും പറ്റൂല
ഏഹ് കോഴികാട്ടം
ആഹ് ആഹ് അത് ആഹ് അതൊക്കെ അങ്ങ് അവ്ടിം ഇവടിം ഒക്കെയ്ക്കാരം പിന്നെ ഇ ക്കും തന്നെ വെല്ല്യെ താല്പര്യൊന്നുല്ല
ആഹ് ഇവടെ പിന്നെ കോഴമുട്ടല്ലെഹ് പി ക്ക്യല്ലോന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെലപ്പൊക്കെ രണ്ടെണ്ണത്തിനും മൂന്നെണ്ണനും ഒക്കെ പിന്നെ വളർത്തും
പിന്നെ ഇവടെ ഇണ്ടായിര്ന്നെ അപ്പർത്തൊക്കെ പെരെ തന്നെ ഗീരി പുട്ച്ച്ട്ടും നായി ക്കള് പുട്ച്ച്ട്ടും പൂച്ചേള് കോഴി കുട്ട്യാളെ പുട്ച്ച്ട്ടൊക്കെയ് ഇണ്ടാവുമ്പത്തിന് ഇങ്ങനെ ആഹ് ഓരോന്ന് കൊണ്ടോവും അയ്ക്കും നല്ലതു മുണ്ടാതിരിക്ക
അതെ പക്ഷെ അമ്മള് കോഴിമുട്ട വാങ്ങുന്നെ വിചാരിക്കും നേരം മറ്റേ മുട്ട വാങ്ങണ്ടേ അപ്പഴേ ഈ മുട്ട ആണെങ്കില് നല്ലാണല്ലോന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കാതെ നിക്കാ പക്ഷെ ഇത് പറഞ്ഞോളം നായെയും കീരിയും ഒക്കെ ഇവ്ടെ ഇണ്ട്
ആഹ്
പൂച്ചകളും ഉണ്ട് ഇഷ്ടം പോലെ വീട്ന്റെ മുറ്റത്തൂടി നടക്ക്ന്ന പൂച്ചകള് പിടിച്ചാണ് കൊണ്ടോവും
ആഹ് ഇന്നലെ എഹ് അപ്പർത്തെ പെരേത്തെ ഓല് താത്ത മീന് നന്നാക്കുമ്പൊ പൂച്ചാടങ്ങനെ നിക്ക്ണ്ട് ത്രേ അപ്പൊ കോഴി കുട്ടി ആടെ നിക്ക്ണ്ട് കോഴിയും നിക്ക്ണ്ടെലാ അയ്ന്റെ എടേല് മീനൊക്കെ ഇട്ടിട്ട് പൂച്ചന്റെ പിന്നാലെ മണ്ടീക്ക്ണ് കോഴി ഇഹ് ആഹ് ആഹ് ത്‌ കോഴികുട്ടിനെ പിട്ച്ച് ച്ചൊണ്ടേയ്റ്റ് അപ്പ പറയ്ണ്ട് അതിന് ഇപ്പോ എന്താ അയ്നെ അയ്ന് കിട്ടീട്ട് കാര്യതിന് ന്നൊക്കെ പർഞ്ഞ്ട്ട് ഓല് പിന്നാലെ പാഞ്ഞപ്പത്തിന് പൂ പൂച്ച എത്തണ്ടോട്ത്ത് എത്തീക്ക്ണ്
ആഹ് പൂച്ച നല്ല പായല് പായൊയ് കിട്ടൂല
ആഹ്
പിന്നെ ഐറ്റിങ്ങളെ കിട്ടീറ്റും കാര്യല്ല ഓര് എല്ലംകൂടി ഇന്തോ ആക്കിയിട്ട്
ആഹ് ഏഹ് പിന്നെ അമ്മക്ക് കിട്ടീറ്റും കാര്യല്ല
ആഹ് അഹ് പൂച്ചന്റെ ശല്ല്യേയ്ക്കും ഞങ്ങളെ വർക്കേരിയേലെ ഗിൽസിന്റുള്ള്കൂടി ചെറിയ പൂച്ചക്കുട്ടികള് കേറും
ആഹ് ആഹ്
ന്നട്ട് അയ് അവ്ടെ ഒന്നും വെച്ചൂട ഒരു ഭക്ഷണ സാധനവും അവിടെ വെച്ചൂട
അതൊക്കെ തന്നെ എടെങ്ങേറെയ് ഞാന് വടെ അട്ക്കളേല് എപ്പഴും ജനല് അടച്ച്ടും ജനല് തൊർന്ന്ട്ട്ക്കാച്ചങ്കി ജനൽന്റെ ഉള്ള്കൂടെ എത്ര ഹൈറ്റ്ഇണ്ട്ച്ച്ട്ടാ ഇന്ന്ട്ട് മേലക്ക് കേറും ഞാ എപ്പളു അടച്ചിട്ട്ങ്ങോണ്ടെയ്കാരം
ആഹ് വേറൊരു അട്ക്കളണ്ട് ആത് അട്ക്കളയിലേക്ക് വെച്ച്ട്ട് പിന്നെ ഡോറ് അട്ച്ചാളലാ ബ്രെഡിന്റെ പേക്കൊന്നും വെച്ചുടാ കടിച്ചാണ് കൊണ്ടോവെയ്യ
പ്പ അതെന്നെ പിന്നെ വയ്കുന്നേരത്ത്നെന്താ ചായക്കെന്തെങ്കിലും കടിണ്ടാക്കോ
ചായക്ക് ഇന്നലെ ഞാന് ബ്രെഡ് വാട്ടിയിരുന്നു ഇന്ന് പ്പൊന്താ നെൽക്കടലൊക്കെണ്ട് അഹ് മതിയായിക്കുന്ന് വിജാരിക്ക പിന്നെ ബട്ടർ ചി ചിക്കനൊക്കെ ആയിക്കൊണ്ട് ചെൽപ്പം കുട്ടികള് ഒത്തിരി ചോറ് തിന്നാനും മതി
ആഹ് കുട്ട്യാളൊക്കെ വൽതാ
ആഹ് വല്ല്യോട്ട്യാളാ അപ്പോഓൽക്കല്ലെങ്കില് പത്തിരിയോ ഓ ഓ ഒമ്പതാം ക്ലാസിലും പ്ലസ്ടുലോക്കായിറ്റാ
ആഹ് എത്ര മക്കളാ
രണ്ട് മക്കള്
ആഹ്
അങ്ങനേ ഒക്കെയാണ് പിന്നെ രാത്രിയൊക്കെ വേണങ്കി പൂരിയോ ചപ്പാ ത്യോ അങ്ങനെന്തെങ്കിലു ആക്കാന്ന് വിചാരിക്കാ കറിഇതന്നെണ്ടാവും പണി എങ്ങനെ ലഘൂകരിക്കാന്നുള്ള ഇത്
യ്യോ ക കണ്ടുപിട്ത്തത്തിലാല്ലെ
ആഹ് അതെ അതെ രാത്രിൻക്ക് അ ക്കളയിലേക്ക് പോകാനന്നെ മടിയാണ് എന്തോണ്ടാക്കാന്
ഇക്കും ഇഷ്ടം തന്നെ ഇല്ല ആ നേരത്ത അമ്മള് വല്ല ഖുറാനോദ്ണോ കുട്ട്യാളെ പഠിപ്പി ച്ചോട്ക്ക്ണ് സമയോക്കയ്ക്കാരം ആനേ ത് പോകുമ്പോഒര് ഈറരോള്ളു വൈകുന്നേരത്ത് ആഹ് അതമവാ ഇവര്മീനൊ ഞാ പറിം ഞാണ്ടാക്കൂലട്ടോ ഞാ നാളെ ണ്ടാകൊള്ളു ക്ക് വെജ്ജ റിം
ആഹ് അതാണ് മീനോന്നും മു ർക്ക്യനേ കയ്യൂല അമ്മളെ നിസ്കാരം ഓതോക്ക നേരം വൈല്കൊല്ലോ
ഒക്ക നേരം വൈകും
ഉം പിന്ന മീനൊക്കെ മുർച്ച് കഴിഞ്ഞാല് ഒ ത്യം തോന്നോല്ല ചിൽപ്പം ഇവിടെ കാക്കോന്നെ മൂർച്ചെറുട്ടോ മീനൊക്കെ
ആഹ് ആഹ് പിന്നെ കട്ടയ്ത് കൊണ്ടര്ണ മീനൊക്കൊണെചി നമുക്ക് കുയ്പൊന്നുല്ല മസാല കൂട്ടിട്ട് പൊ
പ്പമേം പൊരിക്കാനൊന്നും ആഹ് പണില്ലേല്ലോ
ഉം മറ്റേത് ഏ ഒരു മടി തോന്നു
അത് മടിയാണ് രാത്രി ഒരു ചപ്പാത്തിയൊക്കെ ചു ട്ടടുക്കണങ്കി തന്നെ പാടാണ് ന്നട്ട് ഞാ വൈകുന്നേരേ കുഴച്ച് ആക്കി വെക്കും ഉരുള അ ക്യോക്കേ വെക്കും ചൂടണ്ട്യന്ന് ഹ് ണ്ടാക്കണ്ടിയപ്പോള്
ആഹ്
പിന്നെ മഹ്‌രിബ്സ്കരിക്കുന്നേന്റെമുമ്പേ അത് പരത്തി വെക്കും പിന്നെ പിന്നെ ഇഷാഹ് നിസ്കരിച്ച് വന്ന്ട്ട് ചുട്ടാ മതിയല്ലോ ഉം അയിനൊക്കെ ഒരു മനസ്സ് വേണം
അതെ അതെ മൂട് വേണം പിന്നെ ആവൂല തോന്നിയാല് ന്റമ്മോ എന്തോ ഒരു ഭാരയിരിക്കും
അതന്നെ. ത് ഞാ ത് സംഭവം എളുപ്പൊ ള്ള പണിന്നെ. മടി ആയാ അമ്മക്കൊക്കെ മടി ന്നെണ്.
അതന്നെ. അല്ലേ അമ്മള് എന്തും നമ്മള് വാരിച്ചതാണെങ്കില് നമ്മക്കൊര് മനസ് മൂട് ഉണ്ടേൽ നമ്മൾ ചെയ്യുകയും ചെയ്യും
എല്ലാതും ചെയ്യും ഞമ്മള്
അതേ എല്ലാം ഇത്രദിന സമയത്തിന്റെ ഉള്ളില് തീർക്കണം അമ്മക്ക് പേടിയാങ്കില് അങ്ങനെ അമ്മക്ക് ഇഷ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥൽത്തൊക്കെ പോവാണ്ടെങ്കില് നമ്മള് വേഗം തീർ
അ അമ്മ പ്പം ചെയ്യും എന്താ വ എന്താ ഭർത്താവിനന്താ ജോലി
ഭർത്താവ് ഡ്രൈവറ.
അതതെ
ആഹ് അപ്പൊ പിന്നെ ഒയിവുള്ളാസൊക്കെ എങ്ങോട്ടെങ്കിലും പോവുവല്ലോ അന്നേരൊക്കെ വേഗം എല്ലും ചെയ്ത് തീർക്കും.
പിന്നെ കുട്ട്യേള് രണ്ടാളും നേ നേരത്തെ വരലുണ്ടോ?
ആഹ് ഓര് നാലൊ അഞ്ച് മണിയാകുമോ വരും
ഉം എങ്ങനെ? ബസ്നോ നടന്നിട്ടോ?
ബസ്ണ്ട്
അസ്തിന് ലേ
ഏഹ്
രണ്ടാളും ഒരു സ്കൂളിലന്നെ?
അല്ല പിന്നെ വേറെന്താ കല്യാണങ്ങളൊന്നുംല്ലേ
കല്യാണങ്ങൾ ഇപ്പ അടുത്ത് ഇണ്ട് അമ്മാമ്മന്റെ മക്കളുടെ കല്യാണ ഒക്കെ ഉണ്ട്
ഉം പ്പ മഴ, ഉം മഴ ആയതുകൊണ്ട് ലേശന്ന് കല്ല്യാണങ്ങള് ഒരു കുറവ് പോലെ
ആഹ് കൊറവുണ്ട് കുറവുണ്ട് മഴ ആയാല ആൾക്കാർക്ക് പോവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ൾക്കാര് വരവൊക്കെ കുറവല്ലേ
അതെ അതെ ഹോളിലാണെങ്കിലും ഹോളിൽ എത്തണല്ലോ
അങ്ങട്ട് എത്തണ്ടേ ചിലപ്പോ ഉച്ചപ്പ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായി എന്നിട്ട്ഞാൻ പോയിട്ടില്ലട്ടോ എവിടുന്ന് പോകാൻ വേണ്ടിട്ടൊക്കെ എല്ലാരും അപ്പുറത്ത് വീട്ട്ന്ന്ക്കനൊക്കെ മാറ്റിന്നിട്ട് ഇതേമാതിരി കുറേ ന്നേരം മഴ, മഴ വണ്ടി പോവണ്ട് മണ്ഡപത്തക്ള്ള വണ്ട ണ്ടി പോണ്ട്. വണ്ടി കേറാൻ പോണെങ്കി ഒര് ടൊർച്ച് വേണ്ടേ. പ്പ ഈ കല്യ ഇതിനൊക്കെ പോകുമ്പോ നമ്മള് കൊടിം വടിം എടുത്ത് പോകൂല്ലല്ലോ
അല്ല അത് ഒരു സുയിപ്പാണല്ലോ
അതൊരു മടിയല്ലേ നമ്മക്ക് എങ്ങനായാലും അങ്ങനണ്ടായി
ആഹ് അടുത്ത മാസം കൊറെ കല്യാണങ്ങൾ വിളിച്ചിക്ക്ണ് ഞാന് എന്നിട്ട് ചോദിച്ചത് ഈ കർക്കിട മാസത്തിലാണോ കല്ല്യാണംന്ന് ചൊയ്ച്ചു കൊറെ കല്ല്യാണങ്ങൾഇണ്ട്.
അതെതെ അപ്പ എന്താ പർഞ്ഞെ?
അതിപ്പോ ഓരോ ഗൾഫിലുള്ളോലായിരിക്കും ഓലോ ലീവിന് വര്ണോലായിരിക്കും അപ്പോ ഓല്ക്ക് ആ സമയേ പറ്റൂ.
അതെന്നെ
അന്നേരോര് ആഹ് നേര
ആഹ് ചെൽപ്പ സ്കൂളായ അമ്മളോവ്ടെ സ് സ്കൂൾ തുറന്നിലെ ഒൽക്കാടെ സ്കൂൾ പൂട്ടണെ ടൈം അല്ലേ അപ്പൊ കൊറേ ആൾക്കാര് നാട്ട്ക്ക് വര്ണോല്ണ്ട്
ആഹ് അതെ അതെ അപ്പോ ഓല്ക്ക് അതിന് അങ്ങനെയാവും
അതെ
പിന്നെ അങ്ങനൊക്കെയാണ് പിന്നെന്താണ് പാട്ട് പാടേ വരക്ക്യേ കഥഎഴുതേ അങ്ങനെ എന്തേലും ചെയ്യോ
അങ്ങനൊന്നുമില്ല ഞാന് ചെറിയ ചെറിയതായിട്ട് എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനൊക്കെത്തന്നെ
ഏ
ഉം
എന്താ സെയിൽ ചെയ്യോ
ആ അതെ ഞാൻ ചെയ്തിരുന്നു ഞാന് ഹേർബാന്റൊക്കെ ഉണ്ടാക്കിരുന്നു കുട്ടിളെ അതൊക്കെ ചെയ്തിരുന്നു
ഏ
ഈ സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങീട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കീട്ടിങ്ങനെ ഇബടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആഗസ്റ്റ് പയിനഞ്ചിനൊക്കെ അമ്മള് ഹെർബാൻഡ് ഒക്കെ ഉണ്ടാക്കൂല്ലേ.
ആഹ് അതെ ആഹ്
പിന്നെ കുട്ടികൾക്കൊക്കെ ഫംഗ്ഷനൊക്കെ വേണ്ടിട്ടുള്ള ഡ്രെസിന് മാച്ച് ആയതൊ ക്ക അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്തി ഉം ഇപ്പ ഇണ്ടാക്കലില്ല അയിന് സാധന ത്തിനു നല്ല റേറ്റാണ് അത്കാരണം
ആഹ് അത് നല്ല റേറ്റ് ആണ്.
ഉം
പിന്നെ ഒരു ചെറിയൊരു വരുമാനം മ്മളെ കയ്യിലേക്ക് കിട്ടുകാന്ന് പറഞ്ഞ ഒരു സന്തോഷണല്ലോല്ലേ. എല്ലാം നമ്മളാ ഓഹ് ശരി.